ലോ
ഹലോ
ആഹ് എന്തർത്താനം
നല്ലർത്തനം സുഖം തന്നെ എന്താ അവിടത്തെ വ ർത്താനൊക്കെ ഉം എന്താ പണി
ഒന്നല്ല പണി കഴിഞ്ഞങ്ങനെഇരിക്കന്ന് കുളിക്കെകഴഞ്ഞ്
ഉം ഒന്നുല്ല ഒക്കെ കഴിഞ്ഞ് ഇരിക്കാണ് ഇന്ന്പ്പൊ ചെറിയ വെയിലൊക്കെ ഇണ്ടല്ലോ
ആഇന്ന് ചെറിയ വെയിലൊക്കെ ഇണ്ട് ഇന്നലെ മിന്നാന്നുംനല്ല മഴന്നു
ആഹ അതെ എല്ലോട്ത്ത് നല്ല വള്ള ക്കെ പൊന്തിട്ട്ണ്ട്
ആഹ അയ്ന് പയുമ്പോ നല്ല മഴണേ
ആഹ് ആഹ് അതെ പ്പരണ്ട് മൂന്ന്സാ യിട്ടഅത് നി കാതങ്ങനെ പെയ്യലേനു
ആഹ് ആഹ് അതന്നെ
ഉം ആഹ് ആഹ് മഴ ഇങ്ങനെ പെയ്താലും പേടി ക്കല്ല ഈ ഇടിം കാറ്റൊക്കെ ഉണ്ടാവുമ്പോളാണ് പേടി
ആഹ് അതാണ് പേടി മഴ എത്ര പെയ്താലും കൊയപ്പല്ലേ പിന്നെ ഇതിന്റെ എടേല് നല്ല വെയില് കാലാവസ്ഥ മാത്തായിനല്ലോ വെയിലോണ്ട് ങ്ങട്ട്.
ആഹ് ആഹ് ആഹ് വെയ്ലിന് അൻസരിച്ച്ല്ല മഴയാണ് ഇപ്പൊ പെയ്യ്ണത്.
ആഹ് പെയ്യ്ണത് ഉം
ആഹ് വെയിലിൻ്റെ ഊക്കാണ്പ്പത്. നല്ല മഴ പെയ്യുന്ന നല്ല മഴ ഇപ്പം ഇന്നൊരു വെയില്ണ്ടായാല് ആഹ് വെൾ വള്ളക്കെ കൊർച്ചൊന്ന് താകും.
ആഹ് ആഹ് ഇങ്ങനെ വെ വെയില്ണ്ടായ താകും. പെയ്തൊക്കെ താകും പിന്നെ വെയില് അർച്ചിണന്ന് എന്തോ ഒരു ചൂടാന്നോ. അല്ലെങ്ക്യാണ നല്ല തണു പോണ് ഏതായാലും ഉം ആഹ്
വെയില് ത് ചൂട്ല്ല വെയില രാവിലെ തന്നെ രാവ്‌ ഇന്ന് ഒര് ഏഴണിയായപ്പോത്ത്ന് വന്നും ചെയ്ത്ണല്ലോ വെയില്?
ആഹ് ഇണ്ടേ ഏഴണി ആയപ്പോ വന്ന്ണ്.
ഉം വെയില് ചൂടായ അങ്ങനേണ് ഇല്ലെങ്കിൽ അങ്ങ മഴാണ്
അതന്നെ പിന്നെ എപ്പഴും മഴന്നേക്ക എട പെയ്ത പിന്നെ അങ്ങാണ്ട് പെയ്യും. പിന്നെ നിക്കാത പെയ്യ്ല അല്ലെങ്കിൽ പിന്നെ ഫുള്ള് വെയ്
ഒര് ഒരു കണക്കിന് ഇങ്ങനേണ് സുഖം ഇങ്ങനെ രണ്ടീസം രണ്ട്, മൂന്ന്സം ഇപ്പം മഴയാണെങ്കിൽ ഒരീസം വെയില് ഇണ്ടായാല് ഈ വെള്ളപ്പൊക്കും കാര്യങ്ങളും ഉണ്ടാവൂല. അല്ല ഈ ഡയലി ഇങ്ങനെ പെയ്താലോ പേടിയാണ് ഈ വെള്ളപ്പൊക്കം പിന്നെ ഇപ്പ ഞ്ഞൂര് കണ്ടില്ലെ വയനാട്ടിലല്ലെ ആഹ് കഴിഞ്ഞുറി അല്ല അയിന്റെ മു മുമ്പോ പിന്ന
ആഹ് അയ്ന് മുന്നത്തെ അഹ് ആഹ് ഇപ്പൊ രണ്ട്, മൂന്ന് കൊല്ലായിലെ ഇപ്പഹ്?
ആഹ് ആഹ് രണ്ട്, മൂന്ന് കൊല്ലായി ഇപ്പൊ.
കൊല്ലായിണ് ആഹ് ഉരുൾ പൊട്ടിയതല്ലേ അവിടെ? ഉം അഒടെക്കെ വീടൊക്കെ എല്ലാ മനുഷ്യമാരെ അടക്കം എല്ലാരും മരിച്ചു പോയിം ചെയ് ത് വീടൊക്കെ അശിച്ചേ ഉം ആഹ് പിന്നെ അത്പ്പൊ കാണുമ്പോ ഭയങ്കര എടങ്ങേറാണ് ആഹ് സ്ഥലം കാണുമ്പളേ.
ആഹ് ആഹ് ഇപ്പൊ അതില് പെട്ടവർക്ക് വീട് ഇട്ത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അഒടെ. എല്ലാ വീട്ട് ആഹ് എല്ലാ വീട്ടിലും ഓരോ കുടുംബത്ത്ത്തെ ഓരോ അംഗങ്ങളൊക്കെ ചെൽ ചെലോട്ത്ത്ക്ക് ഊര അംഗക്കെ ഉള്ളൂല്ലോ. ചെലോര്ത്തെ കൊ ഒരു കൊച്ചറിയ ഒരു കുട്ടിയള്ളൂ ആഹ്
ആഹ് അതന്നെ ഒരാസ്സ് ത്തവള ഉം അഹ് ഇഞ്ഞി മലന്റെ അട്ത്തായിട്ട സംഗതി അങ്ങൻത്തരൂ സ്ഥലാണല്ലോ അഹ്.
യാഹ് ഇപ്പ ഇപ്പളും അഒടെ ജാഗ്രതന്നെണ് മഴ പെയ്താല് നല്ല ജാഗ്രതയാണ് അഒടെ
ആഹ്
ശ്രദ്ധിക്കണം പർഞ്ഞക്കാണ് എല്ലാരോടും
ശ്രദ്ധിക്ക ആഹ് അതന്നെ അഒടെ ഞ എത്തീലക്കെ എഴുതിച്ചന്നാലും ആരോണ്ട്
അഒടെ എന്ത് അഒടെ ന്നാട്ട് ജാഗ്രത എഴുതിച്ച് ബോർഡൊക്കെ ഇണ്ടാക്കി വച്ചക്ക്ണ്ലേ.
ആഹ് അപ്പറ്റു ഇപ്പ റ്റൂറക്കെല്ലേ ഇപ്പൊ മഴക്കാലത്ത് ന്നൊക്കല്ലാ റ്റൂറോവ്ണ്ടല്ലോ.
ഇപ്പങ്ങ് ആഹ് അഒടെ കാണാനായിട്ട് പോണ് ണ്ട്പ്പോ.
ആഹ് പോവണ്ടേ ഓരോ ഒന്നും കാണ പോൺലക്കൊന്നും കാണാ. എന്താ അ അവിടെ സ് ആ സ്ഥലങ്ങളൊക്കെ
ആ അത് ഉരുൾപൊട്ടിയ ആ സ്ഥല അങ്ങോട്ട് എത്തൂലന്നള്ളൂ അങ്ങട്ട് പോവരുത് ന്നു എഴ്തച്ചിട്ടുണ്ട്
ആഹ അതന്നെ
അങ്ങോട്ടും അടുക്കരുതേന്നു എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവര് കൊറ ഇജ് സ്ഥലങ്ങള കണ്ട ആ പാലൊക്കെ കണ്ടോണ്ട്
ആഹ പോരലേ ചൂരൽ അവിടെ ചുരൽമലന്നല്ലേ പറഞ്ഞീനിയെ
ആ ചുരൽ മല
ആഹ ചുരൽമല
അവിടെ ഏതായാലും ഇപ്പൊ കൊറച്ച് കുറച്ചൂടെടുപ്പ അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം ആയിക്കാട്ട് മാറിക്കാം പക്ഷെ അവിടെ ചെന്നാണ്ട് അവിടെല്ലാരോട് ഇവിടെ നടന്ന സംഭവങ്ങൾ ചോയിക്കുമ്പോഴാണ് അവിടുത്തെ ആൾക്കാർക്ക് പറയാൻ വരെ കയിണില്ല ഇത്രോ രണ്ട് മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് ന്നിട്ട്അവർ ഒര് മറവി വന്നിട്ടില്ല ഇപ്പളും അത് പറയുമ്പോഴത്തിന് അതിനെ കുറിച്ചിങ്ങനെ കരയാണ് ഇപ്പോഴും അവിടെ ഓരോ പാറ കല്ല് ആ ഓരോ പാർക്കല്ലും നീക്കിയാ ആ നാടാകെ നടക്കിയ സംഭവം
ഉം നടക്കുന്നു അതല്ലേ
ഉം ഇപ്പോഴും അവിടെ ചെരുക്ക് വല്യ വല്യ പാറക്കല്ല് ഉണ്ടല്ലോ ചിലപ്പോ പാറക്കല്ലന്ന് മാറ്റിയാലും അതിന്റെടിന്ന് ചിലപ്പോ ബോഡി എന്തെങ്കിലും ബോഡി പാർട്സ് എന്തങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ന്നാ
ആഹ് ആഹ അത്രയും ആൾക്കാര് ചിലപ്പോ ചെല ആൾക്കാരന്നെ കിട്ടിയിട്ടുണ്ടാവൂല അയിൽ
കിട്ടില്ലാന്ന് പറയത് കൊറെേ ആൾക്കാരും കിട്ടിയിട്ടില്ല എത്രോ പേര് ഇനിയും കിട്ടില്ല അവരെ ഓാരേരുത്തടെ കയ്യി, കാല് കിട്ടിട്ടില്ല കല് പോയര് ഉണ്ട് അങ്ങനെ
ആ അതെ എത്രോ ഒരു എത്രോ പെര പോയിട്ടില്ലേ എത്രോ പെര എത്ര ആൾക്കാരുണ്ടാവും ചെറിയ കുട്ടികളടക്കിണ്ടാവല്ലോ ഉം അതന്നെ
ഒരു പറഞ്ഞു പറഞ്ഞഞ്ഞു ഞങ്ങള് എങ്ങനെ എന്റെ ഒരു കുടുംബത്തില ഒരാള് പോയിന് അപ്പൊ ഓരോട് പറഞ്ഞാലോ ഇത് നീക്കിയാൽ ഇന്നും അതിന്റെ ഉള്ളില് ഓരോ ഓരോരുത്തരെ മയ് ബോഡി ഉണ്ടാവും കാരണം അത്ര ആൾക്കാര് പോയിട്ടുണ്ട് കിട്ടാ കിട്ടാത്ത ഞങ്ങൾ നിർത്തി വെച്ചത് കൊറെണ്ട്തിനുള്ളില്
ആഹ പിന്നെ എന്താ പാറ പാറക്കല്ലിന്റെക്കെടു പെട്ട് കുട്ടികൾ അങ്ങനെതായിന്നൊക്കൊ പറഞ്ഞ് അങ്ങനൊക്കെ കേട്ടിനിയല്ലോ കുറെ പാറകല്ല് ഒലിച്ചു വന്നട്ട് അങ്ങട്ടുംങ്ങട്ടും മലയന്നുംങ്ങട്ട് ഇടിഞ്ഞ് ഇങ്ങോട്ട് വരിയില്ലേ
ആഹ് ആഹ് ആ സ്കൂളിന്റെ ഒരു നില മുഴുവനും പോയതല്ലേ അപ്പ ആ ഒരു സ്കൂളിന്റെ നില മുഴം ഒന്നോ രണ്ട് നില മൊത്തം പോയിട്ടുണ്ട്റഞ്ഞേ അപ്പ അയിന്റെ അടിയിൽ എങ്ങനയാലും അയിന്റെ അടീക്ക് വര്ന്ന ഏരിയല് ഫുള്ള് വീടുകളന്നെക്കുല്ലേ ഉണ്ടാവുക
ആ അതന്നെ
ആ വീടൊക്കെ പോയതന്നെല്ലേ അപ്പ എത്രത്തോളം മണ്ണും വെള്ളഔടെച്ച് ചെന്ന് അടഞ്ഞിട്ടുണ്ട് കല്ല്
ആഹ് പിന്നെ വല്യ വീട് ന്ന് രണ്ട് നെലന്റെ വീടന്നെ അതും അടിച്ച് പോവ്ണ്ടല്ലല്ലേ
അത് മെ
അച്ചോക്ക് മൊത്തം വിട് ചെൽത് പോവാത്തെള്ളൂ
ആഹ് ആഹ് ചെല ഭാഗ്യ ഭാഗ്യല്ലേല് മാത്ര പ അയ്ലൊക്കെ രക്ഷപ്പെട്ട്ട്ടെള്ളൂ
ആഹ് അതന്നെ ഭാഗ്യല്ലോല് രക്ഷപ്പെടും അല്ല
ഉം ഉം നെലവ് ഒക്കേ ഇപ്പ ഒരു റൂമ് ല് നിൽക്ക്ണേല് വരെ പോയിട്ടുണ്ട് ഒറ്റ റൂമൊന്ന് ഒരു ഒരു വീട്ടില് അങ്ങേ റൂമ് ല് ഇങ്ങേ റൂമ് ല് നിക്ക് ക്ക്ണേൽത് വരെ ഒരു ഭാഗം ഒന്നായിടെ രു വീടിലാണ് കൊണ്ടോയ്ക്കാണ് അപ്പ അങ്ങേ റൂമ് ല് ആള്ണ്ടായിന്യല്ലോ അയ്ന് തൊട്ട് ഓപ്പോസിറ്റ്ല്ല റൂമില് ആ ഓല് നേരം വെളുത്ത് നീച്ചപ്പളാ അർഞ്ഞത്
ഉം
വാർപ്പും പെരാവുമ്പോ ഒന്നും ഒരുവിധൊന്നും പൊർത്ത് തെ എന്ത് സംഭവിച്ചാലും അറീലല്ലോ ഉം
നമ്മള് മഴ പെയ്യുമ്പോ തന്നെ വല്ല മനസ്സിലാവൂല വാർപ്പിന്റ അഒന്നൂടി ഫേൻ കൂടി ഇട്ടാലേ
ആഹ് ആ അതെ ഒരു കുട്ടര് പൊർ ത്ത്ക്ക് വന്ന് നോ എന്തോ എന്തോ സൗണ്ട് എഴുതി പൊർത്ത്ക്ക് വന്ന് നോക്കിയപ്പോ ഓരെ വീടിന്റെ തൊട്ട് ചാരിക്കാണ്ടാണല്ലോ ഈ വെള്ളം ഒന്നായിട്ട് പോണ കണ്ടത്
ആഹ് ആ കുട്ടി വന്നപ്പല്ലേ
ഉം
അയ്ന് ഒന്നാമത് അടി ഇടിച്ച്ല് ല്ലെ സ്ഥ ഉം ഔടെ ഇടിച്ച്ല് ല്ലതല്ലേ ഉം ആ പിന്നെ മുമ്പറിയില്ലല്ലോ പെട്ടെന്ന്ണ്ടാവല്ലേ അല്ലങ്കി അമക്ക് ആഹ് ഫസ്റ്റ് മുന്നറീപ്പ് തരാണങ്കില് അമ്മക്ക് ഔട്‌ന്ന് മാറ്റി നിർത്തിയാൽ മത്യോനി അങ്ങനെക്കെ പറ്റി
ആ ആ ഒരു ടൈമിലന്നെ ഔടെ എ എന്താ ഒര് ഇത് പറഞ്ഞിട്ട്ണ്ട് അവിടെങ്ങനെ ഈ എത്രോ സ്ഥലങ്ങളില് ഇതേ മതിരി ഭൂമിക്ക് വിള്ളല് കുടുങ്ങിയിട്ടുണ്ട് ആര് അന്നത്തെ മഴക്കന്നെ ആഹ് അന്നത്തെ
അയ് പിന്നെ കടന്ന് ഒറങ്ങുമ്പോ അറീലെ ആ നട്ട പാതിരിക്കല്ലേ വന്നത് വെള്ളനെ
ആഹ് അത്രത്തോളം കഴിഞ്ഞരു അന്ന് പെയ്തീനി മഴ ആഹ് അന്നെയ ഇവിടെക്കെ ഞങ്ങളവിടെക്കെറഞ്ഞാല് പുഴ പോലെ ആയിനി പാടം തോടും
ഉം പിന്നെ എന്താ ഉരുൾപൊട്ടൽ ഇത്ണ്ടല്ലോ എന്താ കൊറേ ഇത് വരല്ലോ എത്താ പറയാ അയ്ന് എന്താ ഉരുപൊട്ടലന്ന് പറയലയ്ന് വെള്ളം ഇങ്ങനെ ഉറ ഉറ ഉറവടുത്ത് ഉറവടുത്തങ് വര്ന് ആ അങ്ങനെക്കെ ഇണ്ടായിനില്ലെ കൊറെ സ്ഥലങ്ങളില്
ആഹ് അതെ
വീടുകളും ഉം പിന്നന്ന് പാടും തേടൊക്കെ നല്ലോ നെറിം ചെയ്തീനിട്ടെ
ആഹ് അന്ന് തോടുമ്പോ അവിടക്ക ഒന്നായ കാര്യംരി
എടുക്ക് പോവാൻ ത്ത പോവല്ലന്
ഉം മയന്റെ ശക്തിയ കൊണ്ട് എന്തേ അ ത്തെ മഴ ഇപ്പൊ അങ്ങനത്തെ മഴ പെയ്യുന്നരു പേടിയാണ്
ഉം സംഗതി ഉണ്ടാവാൻ ചാൻസ്ണ്ട്. അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലേ കണ്ടിട്ട്
ആഹ് കാലാവസ്ഥ വെച്ച് നോക്കുമ്പം ഇപ്പ ഈ ഒരു മൂന്ന് ദിവസത്തെ മയക്കന്നെ അത്യാവശ്യം കെണറ്റിലും തോട്ടിലൊക്കെ വെള്ളം നെറഞ്ഞുണ്ടാവും.
ആഹ് വെള്ളം ആയീക്കണേ അതന്നെ
അപ്പൊര് മൂന്നീസം കൊണ്ട് ഇങ്ങനാകുമ്പ ഒരാഴ്ച ശെരിക്ക് നിക്കാതെ പെയ്താല് അവസ്ഥ എന്താവും?
ഇപ്പങ്ങനെ ഒരു വെയില് എട്ക്ക് വന്നതോണ്ട് കൊറച്ച് വെള്ളം ഇങ് താന്നിട്ട്
ആഹ് അതന്നെ. അയിന്റെ എടക്ക് ഇങ്ങനെ കൊറച്ച് രണ്ടീസം വെയിലടിച്ചാ
ആഹ് ഒരീസം രണ്ടീസം ഒരു വെയിലും വേണം. ആഹ് ഇനിയിപ്പോ ഒരാഴ്ച മയയായാലും രണ്ടീസം വെയിലു ആയാലും വെള്ളം കൊറേക്കെ താവും. അങ്ങനെയാകുമ്പോ നമ്മുക്ക് പേടച്ചേണ്ടി വര ആഹ് പേടിണ്ടാവില്ല. ആഹ് മറ്റത് നമ്മുക്കും തന്നൊരു സമാധാനമില്ലാത്ത നിർത്തം നിക്കേണ്ടി വരും.
ആഹ് അതന്നെ. വെയിലായാലും വേറെ ഒക്കെ എടങ്ങേറാണ്. ആലോചിച്ചാല് വെയിലാകുമ്പോ പാമ്പ് അത് ഇത് പറഞ്ഞാണ്ട് വന്ന് കേറല്
ആഹ് ഈ മഴെത്ത് മഴെത്ത് മഴ ഇങ്ങനെ പെയ്താലും ഈ പാമ്പുകളൊക്കെ പുറത്ത് ചാടാണ്. നിക്കാതെ മയേയുമ്പോ അവർക്കും തന്നെ അവര്ടെ മാളത്തി ല് നിൽക്കാ വെള്ളം മൂടി
കയിയൂല്ല ആഹ് അതന്നെ.
അപ്പ അങ്ങനെ നോക്കുമ്പോ അതും പേടിയാണ്. വെള്ളൊല്ലാതെ നമക്കൊക്കെ നിക്കാനും കഴിയൂല.
ഉം വെള്ള വെയിലായ പിന്നെ വെള്ളം കൊറയും ഇപ്പൊ ഇപ്പൊ പല സ്ഥല നമ്മള് ഇവിടെന്നും കൊഴപ്പില്ല. പക്ഷെ കൊറെ ദൂരത്തൊക്കെ
ആഹ് ചെറു സ്ഥലത്ത് ആഹ് ചെല സ്ഥലത്ത് തീരെ വെള്ളൊല്ലാത്തലോ ഒണ്ട്. വെള്ളം ലോറിക്കട അടിച്ചിടാലൊക്കെണ്ട്.
ആഹ് ആഹ് അതന്നെ. പിന്നെ അ കോ ഉം കോയിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര മഴേന്ന് പറഞ്ഞിട്ട്
ആഹ് അവിടക്കക്കെണ്ട് ഞമ്മള ഇവിടെ കൊറചൊരു കൊറവൊള്ളു. ഉം പിന്നെന്തൊന്നാ എന്നായിക്കോട്ടെന്ന. ആഹ് ഓക്കെ എന്നാ.
ആഹ് എന്ന നിങ്ങ വിളിക്ക്
ആഹ് ആഹ് ഓക്കെ.